ഹലോ
കേൾക്ക്ന്ന് ണ്ടോ?
ആഹ് കേൾക്ക്ന്ന് ണ്ട് പർഞ്ഞോ.
ആഹ് എന്തൊക്കേന്ന്ട്ട് വിശേഷങ്ങള്?
ഉം ചായ ഞാൻ ചായ വൈകീട്ട് കുടിയ്ക്കാറില്ല.
ആഹ് എന്റെ പോലെ സ്വഭാവാണല്ലോ, ഞാനു അങ്ങൻതന്നേണ്. ചായ പൊതുവേ ഞാൻ കുടിക്കാറില്ല്യ. എനിക്കിഷ്ടല്ല, ഞാന ഥവാ വേണംന്ന് ആഹ് നിർബന്ധിക്കയാണെങ്കി, അഥവാ വല്ലപ്പോഴും നമുക്ക് വേണം തോന്നാണെങ്കില് ഒന്ന് കുടിക്കും. അ ത്രേള്ളു. അല്ലാതെ നിർബന്ധൊന്നുല്ല്യ നാലുമണിക്ക് വേണംന്ന് ആഹ് ആഹ്
അങ്ങനണ്ടെങ്കിൽ കുടിക്കും, അത്രേ ഉള്ളു. ഇവടെ മക്കളൊക്കെ അങ്ങൻതന്നെ വെള്ളത്തിന്റെ ആൾക്കാരാ
അതെ അതെ ഞാന് രാവിലൊക്കെ മക്കള് ചായ കൊടുത്തിട്ട്ണ്ടേല്, ചെൽപ്പൊ വെള്ളാ കുടിക്കൊള്ളു. ഇൻ്റെ രണ്ടാമത്തെ മോനൊക്കെ ആദ്യം ചോറ്ക്കാണെങ്കില് കൂടെ ചായ കുടിച്ചിന്ന് ചെറുതാവുമ്പഴേ ന്ന്ട്ട് ഇൻക്ക് പേടിയായ്ര്ന്നു, ഇങ്ങനെ ചായ കുടിച്ചാ എന്താ ചെയ്യാന്ന് വിചാര്ച്ചിട്ടെ ഇബട്ത്തെ പിന്നെ എന്റെ ഹസ്ബൻ്റിന്റെ ഇപ്പ വിടാതെ ചായ കുടിക്കും. ന്ന്ട്ടാ നേച്ചറാണ്ന്ന് പറഞ്ഞിണ്ടായിരുന്നു എല്ലാരും. ഏഹ് ആഹ് ആഹ് ചായ കുടിക്കും ന്ന്ട്ട് അപ്പൊ ആ സ്വഭാവെയ്ക്കാരംന്നൊക്കെ പറിം പക്ഷേ, അവര് വയസ്സായി ചെറിയ കുട്ട് ട്ട്യൾക്ക്ങ്ങനെ കൊടുക്കാൻ പറ്റൂലല്ലൊ, കുട്ടി ആദ്യം സമ്മയ്ച്ചീന്നില്ല കരയെന്നേയ് ര്ന്ന് ൻട്ട് വെർതെ ഒരു കളറ് മാറ്റീട്ടൊക്കെ ഇങ്ങനെ കൊടുക്കായിര്ന്നു ഞാന്. ഇപ്പഴതാ ആള്
വെള്ളം തന്നായ്ക്കുലേ?
ഒന്നിനും ചായ അര ക്ലാസ് ആഹ് അതെന്താ നമ്മക്ക് അത്രേം നന്ന്. നല്ലത് അതാണല്ലോ ആഹ് അതന്നെ. ചായ മക്കക്കെന്താ ന്ന്ട്ട് കട്യൊക്കെ കൊടുത്തത്, സ്കൂളൊക്കെ വിട്ട് വന്നീലേ?
തന്നെ ഓഹ്, അവര്താ പത്തിരി ഇണ്ടായിര്ന്നു, അത് കഴിച്ച് പിന്നെ, ഓരോര്ത്തര് ഓരോരോ മോഡലാ പറയ. ബിസ്ക്കറ്റ് വേണംന്ന് പ്പ ഞാൻ പർഞ്ഞ് പ ത്തിരിയേറ്റ്ന്ന്. അപ്പൊ സോപ്പ് ടാൻ പിന്നെ രണ്ട് ബിസ്ക്കറ്റ് കൊടുത്താദ്യം
ആഹ് ആഹ് ആഹ് അല്ലെങ്കി അവര് ഞമ്മളെന്നെ പറഞ്ഞ് കേക്കണം വിചാര്ച്ച് ട്ടാ അവരൊന്നും കഴിക്കൂല.
ഓലെന്താണോ പറയുന്നത് അതണ് കേട്ട്കാണ്ട്, പിന്നെ നമ്മളെ വഴിക്ക് കൊണ്ടു വരണം.
ഉം അതെ അതെ അങ്ങൻതന്നെ. ആഹ് നല്ല മഴയിരുന്നു, മക്കള് സ്കൂൾട്ട് വര്ന്ന നേരത്ത് നല്ല മഴയിരുന്നു. ഇപ്പം മഴക്കൊന്ന് തോർന്നു. രാവിലിം ഇതേപോലെ സ്കൂൾക്ക് പോണ സമയത്തൊക്കെ ആഹ് മഴക്കാറ്ണ്ട് സ്കൂൾക്ക്‌ രാവിലെ പോ -
ആഹ് രാവിലെ ആഹ് ടൈമിന്
പോണ സമയത്തിരുന്നു ആ സമയത്ത് പിന്നെ ഒന്ന് മാറി പിന്നിം നല്ല മഴയ്യ കുട്ടിനെ കൊണ്ടാക്കുന്ന ടൈമില് വടെമ്മമ്മ കുട്ടിനതാക്കുന്ന സമയത്തൊന്ന് വീണ്. കാല്തായിട്ട പൊട്ടിട്ട് ഇപ്പൊ പ്ലാസ്റ്റ
അള്ളാഹ്
റൊക്കെട്ട് വന്ന്നിക്ക്ണൊള്ളൂ. ആസ്റ്ററൊക്കെട്ട് ആ എല്ലിനെ തായിട്ടില്ല. പക്ഷെ മേൽത്തെ പാടക്കാണ് ത് പർണ്. അപ്പ ന്നട്ട് ബാൻഡേജ് ഇട്ട്ക്കാണ്. രണ്ടീസ് സം കയ്ഞ്ഞിട്ടും ഭേദല്യാന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റർ ഇട ഇടണംന്നാണ് പറഞ്ഞിട്ടുള്ളത് കാല് നെൽത്ത്ക്ക് വെക്കാംവയ്യ ആൾക്ക്. അതേപോലെ ഇന്നലെതേപോലെ പുട്ട് ഉപ്പപ്പ അതേപോലെ മടാള് തട്ടിട്ട് ഉം എന്നും തോൽ പണിക്കാരുണ്ട് വീട്ടിലേ. അപ്പൊ എങ്ങനെ കയ്യിൽ മടാള്ണ്ടായിര്ന്നു. കൈയ്യൊന്ന് വഴുതിയതാണ്ർഞ്ഞു നടുവെർലിന്റെ രണ്ട് വെര്ലും അറ്റ പോലയ്ക്ക്‌ണ്. അറ്റിട്ട് ചാടിട്ടില്ലാന്നൊള്ളു ള്ളൂ അങ്ങനെ കൈയ്യ്ണ്ട്
അല്ല അഹ് എൻ അതിനന്നാ ഇന്ന അത ഇന്നാ
ആഹ് രണ്ടുംഇന്ന ഒരു ദിവസന്നെ ആഹ്‌ രണ്ടു ഒരു ദിവസം തന്നെന്നറിയാ ഒന്നല്ലെ ങ്കി ഒന്നായിട്ട് ഹോസ്പിറ്റൽന്ന് ഇവിടുന്നൊന്ന് എണീട്ട് പോരാൻ നേരല്യ
ഞാനും രാവിലെ ഹോസ്പിറ്റലിൽ പോയിക്ക്‌ണ്. അത് കഴിഞ് വന്ന് പിന്നെ ഹോസ്പിറ്റ ആ ഹോസ്പിറ്റൽ കേസെന്നെ
രോഗള്ളോരൊക്കാവുമ്പോ വീട്ടില്ണ്ടാവുമ്പോ അമ്മക്ക് തീരെ ഒഴിവ്ണ്ടാവൂലേ പിന്നെ ഉച്ച സമയത്താണ് നമുക്കൊരു റെസ്റ്റ് ഉണ്ടാവ ആ സമയത്താ
ഹലോ
ഹ്‌ ഹോരോ
ആഹ് റൈഞ്ചിന്റെ പ്രശ്നവും കാര്യവും അഉണ്ടാകുവല്ലോ മഴള്ളത് കൊണ്ടേ റൈഞ്ചിന്റെ പ്രശ്നം
നാ പറയുന്ന ക്ലിയറാവ്ണില്ലേ പറയുന്നത്
ആഹ് ആഹ് ജസ്റ്റ് ഒന്ന് പോയിനു റൈഞ്ച്
അതേലേ ഉം അവടാകെ ബഹളാണല്ലോ മോൻ എന്താ ചെറിയ മോനാണോ
അല്ല മോളാ ചോക്കോസ് വേണം ഹലോ ഹലോ
അതെ മോളാണ്, ഹലോ
ആഹ് അലോ ആഹ് ആഹ് കേക്ക്‌ണ്ട് കേക്ക്‌ണ്ട് ചോക്കോസ് വേണെന്നർഞ്ങ്ങാണ്ട് വാശി
ഉം
പിന്നെന്താ എന്താ ജോലി എന്തോ ചെയ്യ്ണോ അല്ലെങ്കി ഹൗസ് വൈഫാ ഹലോ ഹലോ ഹലോ
ച്ചന്റെ വാശി
അലോ അലോ
ഹലോ
ആഹ് റൈഞ്ചിന്റെ ഇഷ്യുആൻ തോന്ന് ണ്ല്ലേ ആഹ് ഇപ്പ കേക്കുന്നുണ്ട്
പല്ലെ
ആഹ് ആഹ് കേക്കുന്നുണ്ട്
നമ്മുക്ക് പൊർത്ത്ക്ക് ജോലിക്കൊന്നും പോണില്യ. വീട്ടിലെന്നെണ്ടല്ലോഷ്ടം
ആഹ് ഇഷ്ട അത് അത് കഴിഞ്ഞിട്ട് വേണ്ടേ ഇനി പൊ റത്തതില്
പെണ്ണായ പിന്നെ നമുക്ക് വീട്ടില് കാണ് ണോര് പറയും എന്താ പണീന്ന് കാണുന്നവരും പറയുവേ എന്താ ഇവിടെ പണിന്ന്
ആഹ് ഒരു ജോലി ഒരു ജോലിയുല്ലാന്ന് വിചാരിക്കും ആഹ് അത് തന്നെ എന്തരാ രാവിലെ തുടങ്ങി റൊട്ടേറ്റ് ചെയ്ത്
അതെ അതെ രാവിലെ ങ്ങട്ട് കിടക്ക പായിന്നാണ് നീച്ചാ പിന്നെ തുടങ്ങും നമ്മള ജോലികള് അയിന്റെ ഇടേൽ കുട്ടികൾക്ക് സ്കൂളൊക്കെ ഉണ്ട്ന്നുണ്ടങ്കി പറയും വേണ്ട പറയും വേണ്ട അതന്നെ അപ്പൊ ഞാൻ അങ്ങനൊക്കെ പോവാണ് ണ്ടെന്നുണ്ടെങ്കി ചിലപ്പോ നാലുമണി അഞ്ച് മണിക്കൊക്കെ നീറ്റിട്ട്
അഅ് എന്ത് റിസ്ക് ഉള്ളഅല്ലെ നമ്മളെ സമ്മയ്ക്കണം
ല്ലോ
റെയ്ഞ്ച് റയ്ഞ്ചിന്റെ പ്രശ്നണ്ട് ല്ലേ ഇന്ന് മഴ പെയ്തിട്ടേ ഹലോ ഞാൻ പറയണ കേക്കിണ്ടോ
എന്ന ആഹ്
ഞാൻ ഞാൻ പറയണ കേക്കുണ്ടോ
ഹലോ ഹലോ ഹലോ
ഹലോ